ഹലോ
ഹലോ
ക്കാൻ പറ്റുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷം
അല്ല ശേഷം എന്താത്തൊക്കെ വിശേഷം
സുഖമാണ് കുഴപ്പൊന്നുമല്ല അങ്ങനെ പോണം മയ ഇണ്ടന്ന്
പി രാവിലെൊക്കെ മഴ ഉണ്ടായിരുന്നു പിനെ ഇങ്ങനെ അങ്ങനട്ട് നിന്ന് ഇപ്പ നല്ല വെ യില
ആഹ ഇവിടന്ന് തന്നെ അതന്നെ രാവിലെ ഒന്ന് മായങ്ങ് ചാറി പിന്നെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും
ആ ചൂട് കുറവാ പക്ഷെ വെയിലുണ്ട് ഉണക്കാരിട്ടൊക്കെ അണങ്ങിട്ടും
ആഹ ഇവിടെ ഭയ ചൂടൂണ്ട് ആ ഇല്ല വെയില അല്ല ചൂടുള്ള വെയിലാണ്
ഉം ഉം
അ പിന്നെ അത മേടക്ക് ഇപ്പൊ ഒന്ന് കൊറച്ച് ആ വ അഥ എന്നിട്ട് അങ്ങനെ വെയിൽ കഴഞ്ഞിട്ടോ വിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞങ്ങനെ ഒരു അഞ്ച കഴ അതിന്റെ മയണ് പെയ്തിട്ടോ അതിന്മായ ഇത് പിന്ന ഇതേ ഒരു രണ്ടാമത് വെയിലാട്ടപ്പ അലൊക്കെ തോരട്ട് നോക്കി ഇരിക്കുവപ്പോ പണി അഥവാ മാറിന്ന പെയത ഇത്രയും നേരം നമ്മള് വള കിട്ട വെറുതാവൂലേ അപ്പൊ അത് നോക്കി ഇങ്ങെ നക്കയാണ്
മഴ വരും പറയാൻ പറ്റൂല
അതണ പെട്ടെന്ന് വേരാ പറയാ നമ്മള് അകത്തതെക്ക് ന പോയിങ്ങെ നമുക്ക് എന്തേലും ചെയ്യാനും പറ്റൂല അപ്പൊ പിന്നെ മഴ പെയ്യുമ്പോ അറിയില്ലോ ഇത്രയും വണെങ്ക അത് നമ്മള് വെറുതെ നനക്കണ്ട പിന്നെ രണ്ടാമത് അപ്പ പിന്നെ ഇങ്ങെ നോക്കി നിക്കയാണ് അഥവാ അഞ്ഞ പെയ്താല എഴുതിട്ട് വെയില് കണ്ടന്ന് രാത്രിയാവളും മഴല്ലാന്ന് കേക്കാറ് പക്ഷെ എപ്പളാ പെയ്യാന്ന് അറിയാൻ പറ്റല പെട്ടെന്നാണ്
ഇന്ന് രാവിലെ നല്ലവണ്ണം പെയ്തിരുന്നു
ആ നല്ലോണം ഇവിട നല്ലോണം പെയ്തിട്ടില്ല പക്ഷെ ഇവിടെ ചെറുതായിട്ട് ഒന്നങ്ങനെ ചാറി പിന്നെ വെയില അടിച്ചു അതേമാർ കൊറച്ച് മുമ്പ്തേമാ ന്ന് വ ചാറ് എന്നാ മടി കെട്ടി വുന്ന കണ്ടാ നല്ലോ പെയ്യ നേരുതി എവിടെ ചെറിയൊ ആ ഡ്രസ്സ ആള് അയലുമൊ ഒും എടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു മഴ
പിന്നെ അതേപോലെ പിന്നെ വെയിലർത്തും
പിന്നീ വെയിലർച്ച ആണ് അപ്പൊ പിന്ന അങ്ങാട്ട് പോയ്‌ അഥവാ പെയ് ത പിന്നെനി അത എടുത്ത് കാണാ പോവാ പിന്നെ ഇ്മമക്ക് കണ്ടല്ലോ
അതെ അതെ അല്ല ഇയാടെ എന്താ ചെയ്യണേ പഠിക്കണോ
ഞാന് എന്താ ലാബില് വർക്കെയ്യുന്നുണ്ട്
എം എൽ
ആ ഡി എമ എൽട്ടി
ആഹ്
ഇ യാളോ
ഞാന ഉസൈഫ
ആ ചെറിയ കുട്ടിയാ
ആ എനിക്ക് രണ്ട് കുട്ടിക ഉണ്ട് ഒരാള് രണ്ടാം ക്ലാസിലും ഒരാൾക്ക് രണ്ട് വയസ്സും
ഓ എന്താഴച്ചക്ക ഉറങ്ങൂല
ഉച്ചക്ക് ഇലൊക്കെ കൈ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഉറങ്ങീട്ടില്ല
ഓലും ഉറങ്ങണിന്റെ മുന്നേ നമ്മളെ വസ്റ്റ് ഉറങ്ങാ ഈ പ്രായക്കാരുണ്ടെങ്കില് ഓലക്ക് ദേവന്മാരക്ക് മ്മള് ഫുഡ ഒക്കെ കൊടുത്തങ്ങാണ്ട് പാല എടുത്ത് കടക്കുമ്പോക്ക ഓ വല ഉറങ്ങീട്ടണ്ടാവില്ല നമ്മക്കക്കറ ആ ഉറക്ക് വേറെ ഉറക്കം വരിയാ
ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നണ്ടോ അപ്പഴേ പിന്നെ ഫ്രീ ഉണ്ടാന്ന് ചോദച്ച പിന്നെ അങ്ങനെയുണ്ട് കോള് ചെയ്തിട്ടന്ന് നോക്കാ വിചാ
പിന്നെ
പ്രത്യേകിച്ച് സ്പെഷ്യല ആയിടോന്നുംല്ല മൂ ഹറ ഒമ്പതല്ലേ
ആ ഇമ്മീറ്റൊക്കെ നോപോറ്റിക്കണ എന്നിട്ട്
ആ ഇവിടെ എനിക്ക ഒഴിക്ക എല്ലാർക്കും നോ
നോമ്പണല്ലേ അങ്ങനെ എന്താ നമ്മള ഒറ്റക്കെ നമ്മള ഒരു ഗതികേ ടാണ് നമ്മുക്ക് ഒറ്റൊക്കെ ഉണ്ടാക്കണ്ടഓൽക്കാർക്കും വേണ്ടേനും
പീ ഒക്കെക്ക
അങ്ങനെ ആവുമ്പോള ഒരു ഗതിയായിടാണ് അപ്പള ഇങ്ങനെക്കെ ആമ്പോഴാണ് അത് അറിയപ്പെടുക മറ്റുള്ളോരെ അറിയില്ല
അറിയില്ല അല്ല ഇന്റേത് പൊതുവെ ഇവിടെ എല്ലാരും അറ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളാണ് ആ വേദന വച്ചാ ഒന്ന വേദനവിടെ എല്ലാരും അറിയ ഞൻടെ ഇ ഇന്ത്യ വീട്ടക്കൊക്കെ പോവ പിന്നെ ഞാൻ എവിടെന്ന് ചോദിക്കുമ്പോ ഞാൻ അവിടെ ഇല്ലന്ന് തന്നെ അവക്ക് വയ്യാ് പോയിട്ടുണ്ടാവൂലേ
ആഹ അങ്ങനെ അറിയണ്ടാവും ഏ
ഞാൻ എനിക്കന്ന ഡ്രൈവിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്നട്ട അത് ആഹ കിട്ടീയില്ല അന്റെ ഭയങ്കര പോയിട്ടക്ക എടുപ്പ
അതെ അപ്പൊ എവിടെന്ന് മലപ്പുറത്ത് വെച്ചിട്ടോ
അല്ല തീര ഊര്ന്ന് പറഞ്ഞു ഇവിടെ
ആ് അവിടെ ആഹ ആഹ് ആ് അത് അവിടെ വച്ചിട്ടായിന്നോ ആഹ് എങ്ങനെ സ്കൂട്ടിന്റെറതോ അതോ എന്ന്റെ
ബൈ കൈ ന
ആ ബെയക്കിട്ട് കാട്ടിക്ക കൊടുക്കണംണല്ലേ നമ്മള
ആഹ എട്ടിട്ട് കാട്ടി കൊടുക്കണം അയ്യോ ലേണി നോക്ക് പസായിട്ട് വെച്ചിട്ട് ഞാൻ അന്ന് കിട്ടും ലാസ്റ്റ് ഇറങ്ങുന്ന ടൈമിൽ കമ്പിമ്മ ചെന്ന് തട്ടി
തട്ടി നമ്മള് കഴിഞ്ഞല്ലോന്നില്ലരു പ്രതീക്ഷയിലേക്കറ അപ്പളേക്കറാ അപ്പളാണ് തട്ട അത്രയും ആഹ് അത് വരെ നമ്മള് ശ്രദ്ധിച്ച്ട്ട് നോക്കും അത് കയ്ഞ്ഞല്ലോന്ന്ല്ലാ സന്തോഷ് ത്ത്ലെ പൊട്ടോ കാെറെ ആൾക്കാര്ക്കങ്ങനെ സംഭവിച്ച് ട്ട്ണ്ട് അതാണ് പ്പന്റെ കസിന് ഇതേ ആഹ് എന്റെ കസിൻ ഇണ്ടായിരുന്നു കാറിന്റതേ എച്ച് ഇടാന് അവരൊക്കെ കഴിഞ്ഞില്ല വന്ന് ബേക്കിക്ക് എടുത്തു ഓഫ് എടുത്തിങ്ങനെ ഓഫ് ആക്കാൻ നിന്നു അപ്പൊ ആ ബേക്കത്തെ കമ്പിമ്മേ തട്ടി അയിമെ പോയി. ലാസ്റ്റ്ക്ക് കയ്യാൻ നേരം കോൻഫിഡൻസ ഉള്ളേ കയ് ഒരു സന്തോഷത്തിന് പൊട്ടി ആഹ് അതാണു അങ്
ഇട്ടൊ കൊടുത്ത്. ആഹ് ഇണ്ട് വെട്ട് കണ്ടിട്ടെ ആഹ് പാസ്സിട്ട് അയ്യോ പേപ്പർ കാണാ വയ്യ
ഓഹ് അങ്ങന ആകുമ്പ സങ്കടം
സങ്കട ഇനിപ്പ മെനക്കെട്ട് പണിക്ക് ഞാനണേ ഈ കുട്ടികളൊക്കെ ഇട്ടിട്ട് ഇവിടെ വീട്ടില് ആക്കിട്ടൊക്കെ പോണാ
ആഹ് പ്പൊ അ ആരൊപ്പം പോയത്
എന്റെ അനിയനാണ് ഇങ്ങനെ കൊണ്ടക്കി തന്നത്.
ആഹ് എന്നാ രാവിലെ നേരത്തെ പോവും വേണ്ടേ
അതെ അഞ്ചേ ഇരുപതൊക്കെ ആവുമ്പോ അവിടെ എത്തണൂന്ന്
ആഹ് നേർത്തെ പോകും വേണം എപ്പളേലും എന്നിട്ട് ടെസ്റ്റ് എപ്പളെ
ഒരു ഏഴര ഒക്കെ ആയപ്പോ തൊടങ്ങി ഏഴു മണിയക്കൊ ആയപ്പോ തൊടങ്ങി
അപ്പൊ, അപ്പൊ നീയാ അപ്പൊ പിന്നെ കുട്ടികള് എണീച്ചിട്ടുണ്ടാവു
ഇല്ല എണീറ്റിട്ടുണ്ടാവൂല പക്ഷെ ഭയങ്കര ഇവിടെ ഞാൻ ഇന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് എനിക്ക് പോണേ
ആഹ് അപ്പൊ അ ഇമ്മ ഇവിടെ ഉമ്മീറ്റുല്ലേ
ഒന്നൊക്കെ ഇണ്ട് പക്ഷെ എന്റെ മോനിക്ക് സ്കൂള് ഉണ്ടായ കാരണം അവനെയും നോക്കണം ഇവളെയും നോക്കണം രണ്ടും കൂടി നട ഇവളെ എന്റെ വീട്ടി കൊണ്ടാക്കിങ്ങാണ്ട് അവനെ എവിടെ ആക്കിട്ട് പോവാനൊക്കെ വിചാരിച്ച് അങ്ങനൊക്കെയാണ് ഞാൻ പോയത് ഉം ഇഞ്ഞിപ്പം എന്താ പറ
അത് കഴിഞ്ഞുക്കുണെങ്കി അത് കഴിഞ്ഞ് ഇഞ്ഞി പറഞ്ഞിട്ട് കാര്യല്ല അത് കഴിഞ്ഞുക്കുണെങ്കി ഇപ്പ കഴിഞ്ഞൂന്നുള്ളൊരു സമാധാനത്തില് ലൈസ സെൻസ് കിട്ടിയ ഇത് ഇപ്പൊ ലാസ്റ്റ് ക്കെത്തുമ്പളാണ് നമുക്ക് സങ്കടേ
വിക്കാണെങ്കി ഇനി ഇതിന് മനക്കെടാനേ തോന്നണില്ലട്ടോ
അതാണ് ഇനി നമ്മക്ക് ഇനി താല്പര്യം ഇണ്ടാവില്ല നമ്മക്ക് പൊട്ടി കഴിഞ്ഞാ പിന്നെ നമ്മക്ക് താല്പര്യം തന്നെണ്ടാ വൂലെയ് ഞാന് ഇതുവരെ ചെയ്തിട്ടില്ല ഓട്ടോ ട്ടി ഓക്കും പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല ഓരോരുത്തര് കൊടുത്തതും ചെയ്തോലൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മക്കെയ് അനുഭവങ്ങൾ അറിയാലോ ഓരോരുത്ത
ആ ഇനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പഠി ക്കാനൊക്കെ പിന്നെത് പിന്നെ പഠി പ്പൊക്കെ കഴിഞ്ഞപ്പം ഇന്റെ പ്ലസ് ടു ഡിപ്ലോമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ക്കായി അപ്പൊ പിന്നെ അതങ്ങനെ വെല്ലണ്ട് മാറ്റിവെച്ചൊരു ആഗ്രഹായിരുന്നു ഇപ്പം വീണ്ടും പൊടി തട്ടി എടുത്തപ്പോ
ആ എവിട്ന്നാ പോയി പഠിച്ചത് എന്ത്ലേ ലെ ഇവിടെ ഡ്രൈവിങ് സ്കൂളില് പോയി പഠിച്ചതാ?
സ്കൂള് പോയി പഠിച്ചതാ അനിയനൊന്ന് ബാലൻസ് ആക്കി തന്ന് പിന്നെ ഡ്രൈവിങ് സ്കൂളി പോയി പഠിച്ചു
ആഹ് ആഹ്
പിന്നെ ഇപ്പം കൊറേ ആയിട്ടും മഴയല്ലായിരുന്നില്ലേ മഴആയ കാരണം ൻക്ക്‌ ക്ലാസിനൊന്നും പോവാൻ പറ്റിട്ടുണ്ടാ
ആഹ് ആ പിന്നെ എട്ട്ട്ണ ക്ലാസ് ആഴ്ച്ചയില് രണ്ടൂസം എങ്ങനേണ്
ഡേയ്ലി ക്ലാസുണ്ട്
ആ ഡെയ്ലി അയിന് ആ ആ അങ്ങനെ നൂറ്റി ഇരുപത്തിത് നമ്മള് പതിനഞ്ച് മിനിറ്റിന് ഫീ ഫീസ് വര്ന്ണ്ട്
ആ ഇവടെ പത്ത് മിനിറ്റ്ന് നൂറ് രൂപ ശരിയാണ് പക്ഷെ നമ്മൾ എട്ട് നമുക്ക് അപ്പത്തക്ക് കൂടുതലാ തോന്നും
ആ ആ
അ ഇയാള് പഠിച്ചോക്ക് നമ്മള് സ്വന്തക്ക്
അതാണേ ഞമ്മക്ക് ആ നമ്മക്ക് ആരോടും ചോയ്ക്കണ്ടല്ലേ മ്മക്ക് നമ്മളെഷ്ടത്തിന് പോവാലോ ആണ്ടൂ മറ്റേത് ഓലൊന്ന് കൊണ്ടാക്കിത്തരോ ആ
പോയി ഒറ്റയ്ക്ക് വിട്ടത് ഓ അലോ പറ്റോ പറ്റോ പറ്റോ പറിയോ ഇപ്പഴാണ് പഠിക്കാ നിന്നത്
എന്നാലും പോട്ടി പടിഞ്ഞല്ലോ ന്നാലും പ്പം ലൈസൻസ്പ്പോ ഇതാക്കാലോ
ആ പക്ഷെ ഇത് ഭയങ്കര ചടപ്പ പിന്നെ പിന്നെ പോണം
ആ പിന്നെ അത അതല്ലേ ഇനിയിപ്പോ സ്കൂട്ടി വീട്ടിലുണ്ടോ
ആ സ്കൂട്ടിയൊക്കെണ്ട്
ആ സ്കൂട്ടിണ്ടായിനി ടൈമ് തന്നെ ഓട്ടിക്കിയാ മതി ഞ്ഞിങ്ങനെ റോട്ട് കൂടെ അല്ലെങ്കി ഞമ്മളെ നമ്മൾ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മറ
ആ ബൈക്കമ്മേണ് അതല്ലേ നമ്മള് നമ്മളെ ആവശ്യങ്ങൾക്ക് പോയി പോരാനേ
പറ്റും
ആ ഇനി ഇഞ്ഞ് ഞ്ഞ് അത് ഒരു ചെറിയ സേക്കനെന്റ് സ്കൂട്ടി ഇല്ലെങ്കിലും വാങ്ങി കഴിഞ്ഞാലേ നമ്മൾ ആവശ്യങ്ങൾക്ക് അങ്ങട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഞമ്മക്കത് മതി കാരണം നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാല് പിന്നെ മറക്കും ഞാനങ്ങനെ ഇപ്പോ മറന്നത് പിന്നെ അതാണ് നമ്മൾ ഊര ലെവലായി സൈക്കൾ ബാലൻസുണ്ടായിരുന്നോ
ആ
ആ നമ്മള് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തോൽക്ക് ഭയങ്കര റിസ്ക്കാണ് ഊര ലെവലായി വരാന്
ആ അതെ അതെ ഞാൻ പത്തു ദിവസൊക്കെ എടുത്തിട്ടാണ്
ഊര അതാണ് നമക്ക് ഊര ലെവലായി കിട്ടണെങ്കിൽ സൈക്കിൾ ബാലൻസ് ല്ലോ ക്ക് വേ പെട്ടെന്ന് പടിയും കാരണം ഓൽക്ക് ഊര വളയാനില്ലല്ലോ ഞമക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവല കൂര വാഞ് ശരിയ കിട്ടാൻ നല്ല പണിയാണ് ഞാനി ഇതേമാരിക്കും ഒക്കെ ശരിയായി ഇങ്ങാണ്ട് ഞാാന് സ്കൂട്ടി ഒട്ടീനു സ്ബന്റിിനും മോളെയും ഒെ ബേക്കില ഓട്ടിു പക്ഷെ ഞാന് പിന്നെ രണ്ടാത്തെ മനെ പ്രഗ്നന്റെ അ പിന്നെ അങ്ങനെ നിർത്തി പിന്നെ നമ്മുക്ക്മക്ക് പൂര ലെവലാവണില്ല രണ്ട മൂന്ന് ദിവസം ഒരാഴ് ചടിപ്പിച്ചെടുത്താ ശരിയാവും പക്ഷെ നമു അങ്ങന ഒഴിഞ് വണ്ടിട്ടുണ്ട ഇര് രിലെ സ്കൂട്ടി കൊണ്ട് പണിക്കക രാത്രി വരുമ്പോ പിന്നെ ഇതിന്റെടടിയിൽ നമ്മക്ക്ടുക്കാൻ സമയമല്ലല്ലോ ഓ ഇ നമുക്ക്ൊക്ക കയ്യില് കിട്ടയാണെങ്ക പിന്നെ നമ്മുക്ക് അങ്ങനെ എടുക്കാ മോള് അഞ്ചാം ക്ലാസ്സിലാണ് മോനുണ്ട് ഒന്നാം ക്ലാസ്സിലും അങ്ങനെ ആ അപ്പൊ പിന്നെ ഓല് ആ അപ്പ അതേമാതിർക്ക് ഇപ്പ സുഗർപ്പിന്റെ വീട് ഇതേമാക്ക് രണ്ടാമത്തെ സ്റ്റോപ്പാട്ടോ ഇവിടടുന്ന് വീട്ട് ഇവിടന്ന്ള്ളത് അത് നമുക്ക് ഇപ്പൊ വീട്ടക്കൊക്കെ പോയിട്ട് കഴിഞ്ഞാലും എന്റെ നാത്തൂന് തഞങ്ങളുടെ വൈഫു ആണ് ഇലെ മദ്രാസ്ക്ക് ഒരാെ ആറ മണിക്ക് മദ്രാസ് തുടങ്ങും ഒരാൾക്ക് എട്ട് മണിക്കും അവ ഓലാണ് കൊണ്ടുവന്നാക്കുന്നത് അങ്ങനെ റിഞ്ഞോൂടെ ഈ ഇങ്ങനെ നടന്നോ പഠിച്ചോ ഒന്ന് മണ്ട പോലൊക്കെ പഠിച്ചു എനിക്കൊരു കമ്പംല്േിച്ച ജതാര എന്നാ പിന്നെ എനക്ക് പഠഞ്ഞൊണ്ടെങ്കി എനക്ക് ആ ഊട്ടി പഠിച്ചാലോ കുട്ടികളെ കൊണ്ടേക്കാലോ അറിയിഞ്ഞൂട്
ഉം
അതാണ് പഠഞ്ഞ കാര്യമാണ് മ്മക്ക് ഇങ്ങനെ പോവാനും പോരാനൊക്കെ മറ്റി അത് ഒന്ന് കൊണ്ടാക്കി കൊടുക്ക ഒന്ന് കൊണ്ടരാൻ ചല്ല്ലോച്ച് ഇങ്ങനെ പോല പിന്നാലർക്ക നമ്മള് ആഹ അതാണ്
ആയിക്കോട്ടെ
ആഹ ഓക്കെ ശെരി